ആഹ്
എന്തുണ്ട് എന്താ മഴ പെയ്തോണ്ടിക്കുന്നു നാളെ ലീവ് തന്നാ മതിയായിരുന്നു
ആണോ
നാളെ മോക്ക് ഇണ്ടാവും എൽ കെ ജി മക്കൾക്ക് എന്റെ കുട്ടിക്ക്
ഇല്ലില്ല ഞങ്ങൾക്ക് ഇവിടെ സിക്സ്ത് സ്റ്റാൻഡേർഡ് തൊട്ടേയുള്ളൂ സാറ്റർഡേ വരുന്നത്
ആഹ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒന്നാം ക്ലാസ് മുതല് ഇണ്ട് എൽ കെ ജിക്കില്ല പക്ഷെ ഒന്നാം ക്ലാസ് മുതല് സ്കൂളുണ്ട് പക്ഷെ നാളെ ഇല്ലാതിന്നാ മതിയായിരുന്നു
ആഹ് നല്ല ബുദ്ധിമുട്ടല്ലേ പിള്ളേരല്ലേ ഈ രാവിലെയൊക്കെ എണീറ്റ് ഞാൻ മടിയാ ഞാനിന്ന് എത്ര മണിയായപ്പോഴാന്ന് അറിയോ എണീറ്റേ എന്നിട്ട് രാവിലത്തെ ഫുഡും ഒക്കെ കൊടുത്ത് വിട്ട്
ആഹ് ഞാന് ആറ് മണിക്കാ എണീക്കാ രാവിലെ ഞാനും ആറ് മണിക്കാ എണീക്കല്
ആഹ് ഞാൻ ഇന്ന് ആറരക്ക് എണീറ്റ് എട്ട് ഏഴാകുമ്പോ ബസ്സ് വരും
നമുക്ക് എട്ടേ ഇരുപതിനാ ബസ്സ് അപ്പൊ ഞാന് വേഗം ചോറ് ഇന്ന് ഞാന് പുലാവ് പോലെ ഇണ്ടാക്കി പുലാവ് എന്തൊ മിക്സ് ഇതാക്കി ഒരു ചോറാക്കി രണ്ട് പേജ് ഞാന് ഇട്ട് അപ്പൊ ഇല്ലെങ്കിൽ സ്റ്റോറില അരിയെ ചോറ ആക്കാം മറ്റേ അരി വെച്ചാല് വേവൂല
ആഹ് ആഹ്
അത് വേവുബക്ക് ബസ്സ എല്ലാം പോകു ന്ന വഴിക്ക് പോകും.
പോവും
ആഹ് പിന്നെഇവർക്ക് മു തിന്നാ ഭയങ്കര സ്ലോവാണ് ആന്നപ്പം ഏഴ് ഇരുപയിനേ മക്കളെ എണീപ്പിക്കും.
ആഹ് ആഹ് ആഹ് പിന്നെ മക്കൾ വന്ന കഴിഞ്ഞഴ്ഞ്ഞ എങ്ങനെണ്ട് രണ്ട് കൂടെ വഴക്കിടോ?
ആഹ് കൊറച്ചു സമയം നല്ല സ്നേഹ ആയിരിക്കും ആ അടയും ചക്കരയയിക്കും പിന്നെ വെറുതെ അങ്ങ് തോണ്ടിക്കോളും കലമ്പിക്കോളും.
ഇവിടെ ബസ്സിന്ന് ഇറങ്ങുന്നതേ പരാതിയും പറഞ്ഞാ രണ്ടുപേരും കൂടി
ഇവിടെ അങ്ങനെ ഒന്നുംഅല്ല അല്ല അത് ഭയങ്കര ഇവ മോള് മോള് ചേർത്ത സ്കൂള അല്ലാ ആദ്യം മോനെ പോയി ചേർത്തത്. അപ്പോ എനക്ക് എനക്ക് തീരെ ഇഷ് ഇഷടല്ല എന്ന് വെച്ചാ മോളെ ബസ് വീടിന്റെ പൊറത്ത് തന്നെ വരും. മോന്റെ ബസ്സ് കൊറച്ച് നടന്നിട്ട് മേലെ കൊണ്ട് കൊട്ക്കണം അപ്പന്നെ ഞാന് ചടച്ച് എന്താ ഇതാട പോണം ഓ ഓ ഓളെ എറക്കുമ്പോക്ക് ഓന്റെ ബസ്സ് വരുമ്പോഴ്ക്ക് അടുത്തേക്ക് ഓടണം എനക്ക് ഇഷ്ടേല്ല ലാസ്റ്റ് പറഞ്ഞ് പറഞ്ഞ് മാറ്റി മോൾ സ്കൂളിലേക്ക് തന്നെ മാറ്റി എന്നിട്ട് അപ്പം ബസ്സും ഇത്പ്പൊ കൊറച്ച് കൊറഞ്ഞ് കിട്ടും ഫീസും ഇതും കുറച്ച് കുറഞ്ഞ് കിട്ടും അതല്ല പ്രശ്നം ഒരേതാണെങ്കിൽ മോ കാര ഇത് പ്രശ്നാക്കൂലല്ലോ ഇത് ആദ്യ ദിവസം ഞാൻ പേടിച്ചു ആദ്യം രണ്ടു ദിവസം നമ്മകൊണ്ടാ ആദ്യത്ത ദിവസം കൊണ്ടാക്കി രണ്ടാമത്തെ ദിവസം രാവിലെ ബസ് കയറ്റിവിടാ മോള് ഇണ്ടായോണ്ട് കരഞ്ഞില്ല വേറെ ആരും ഇല്ലെങ്കിൽ സങ്കടപ്പെട്ട് കരയൂല്ലെ അതോണ്ട് ഞാൻ പറഞ്ഞു
ഇതാ നമുക്ക് ഇവിടെ അങ്ങനെയായിരുന്നു ഞാൻ അല്ലാതെ ഒറ്റയ്ക്ക് ഇയാളെ ഒരുടുത്ത് ട്യൂഷന് കൊണ്ടാക്കി അപ്പൊ അവിടെ രാവിലെ വൈകുന്നേരം വരെ ഇരിക്കുന്നത്. അവിടെ പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു മിക്കവാറും കരച്ചിലും കണ്ടു തന്നെ നമ്മൾ വരുന്നത്. പക്ഷെ സ്കൂളിൽ പോയപ്പോ ഞാൻ സ്കൂളിൽ ഇത് വിട്ടപ്പ ആദ്യത്തെ ദിവസം ഞാൻ പോയി ഞാനുമായിട്ട് പോയി അവിടെ ഇരിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു വന്നാ ചെന്ന ദിവസവും നമ്മള് ഈ ടീച്ചേഴ്സ് അവരെ വിളിച്ച് അക്ഷരമൊക്കെ ഒന്ന് എഴുതിപ്പിച്ചായിരുന്നു. ഫസ്റ്റ് ആ ടൈമിൽ പോലും അവള് പോകുന്നില്ല കരയൊക്കെ ആയിരുന്നു. പിന്നെ നാപറന്നു ഞാൻ ഇവിടെ നിൽക്കുവാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് വിട്ട് അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി ഇനി പിറ്റേ ദിവസം സ്കൂളിൽ തനിയെ ബസ് കേറ്റി വിടുവല്ലെ അപ്പോ പോയി കഴിഞ്ഞാ പി പിറ്റേ ദിവസം ഇവള് പോകത്തില്ലായിരിക്കും മടിയായിരിക്കുംഎന്ന് പക്ഷെ മോനക്കാട്ടി സന്തോഷമായിട്ട് അവളന്ന് കാര്യം രണ്ടുപേരും കൂടെ പോകുന്നത് കാരണം ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. എന്നിട്ട് ചേട്ടൻ തന്നെ കൊണ്ടാക്കണം ക്ലാസ്സില് അപ്പം ചേട്ടം കൊണ്ടാക്കും. ഇ ന്നലെ വന്നിട്ട് ഉമ്മയൊന്നും തരാതെയാ പോവുന്നേന്ന് അപ്പം അവൻപറഞ്ഞു അമ്മേ ഞാൻ ഉമ്മ കൊടുത്ത് എന്താ ഇന്റർവെൽ ടൈമിലും പോയി ഒരു ഉമ്മയും കൊടുത്ത് വന്നേന്ന് അതല്ല അമ്മേ എന്നെയാ കൊണ്ടാക്കിയ സമയത്ത് ഉമ്മ തരാതെ നടന്നു പോയി പിന്നെ തിരിച്ച് വന്നാന്ന് ഉമ്മ തന്ന്.
ആദ്യം മോന്റെ ക്ലാസിന്റെ മുകളിൽ തന്നെ ആ മോളുണ്ടായ അതും ഇപ്പറത്തേക്ക് മാറി ഇപ്പോള് കുറച്ചും കൂടെ നോക്കും. അപ്പൊ അവള് മേലെല്ലേ അവള് മേലെല്ലേ ന് ഉമ്മ കൊടുക്കുന്നതോ അതാക്കുന്നന്നും ഇഷ്ടമല്ല ഓ എനിക്ക് തോന്നിയാ മാത്ര ത്രയ നമുക്ക്
തരിയോ ആ ഇവിടെ അങ്ങനെയൊക്കെ സ്നേ അങ്ങനെയൊക്കെ കൊടുക്കണം ഇൊക്കെയുണ്ട് പക്ഷ രണ്ടും കൂടെ ഭയങ്കര അടിയ നമുൊ ഇരി നേരെ രണ്ടുേരും ഒരട് തിരുത്താൻ പറ്റും പറ്റത്തി ഈ ചെറുത് വലുതിനെ ഒത്തിരി ഇടുക്കിയൊക്കെ ചെയ്യും.
ഇത് നേരെ തിരിച്ച മൂ മൂത്തത് തായെ തോണ്ടും അപ്പ ആണ് പ്രശ്നം ഞങ്ങളൾ ഇവിടെ
ആഹ് ഇത് ഒരുപാട് ഉപദ്രവിക്കും പക്ഷെ ആള് ക്ക കേട്ടാ ഒന്നും ചെയ്യത്തില്ല നമ്മള് നമ്മളൊക്കെ ചെയ്യാൻ ചെന്നാ ചിലപ്പോ നമ്മുടെ അടുത്ത് വരത്തില്ല പക്ഷെ ഞാൻ നോക്കുമ്പോ ഇവൻ അവളത്ര ചെയ്താലും അവൻ സഹി കെടുമ്പോഴേ ഉള്ളൂ ഒന്ന് ദേഷിക്ക അതുവരെ അവനത് സഹിച്ചോളും കുഞ്ഞല്ലേ എന്നുള്ളന്ത നാള് സഹിക്കും കുറെേ
ആഹ് ഇവിടെ അങ്ങനെന്നല്ല പക്ഷെ എന്തെങ്കും ആരെങ്കിലും കൊടുത്താലോ അതന്റെ ആ അവക്ക് വേണം എന്നൊട്ട് ചേച്ചിക്ക് അവക്ക് വേണംന്ന് പറട്ട് വാങ്ങും
വാങ്ങി രണ്ടെണ്ണം വാങ്ങിക്ക അതി ഇവിടെയും ഉണ്ട്
പക്ഷെ സ്കൂളില് ല് ചേർ ത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം ഇവ പേട കിട്ടി അപ്പോക്ക് കൊട് കൊുന്നില്ല അ അടിപിടിയായി അതുവരെ കരിയത്ത കുട്ടി ക്കരഞ്ഞു ഓക്ക് കൊടുക്കാൻ പാടില്ലാത്ത കാരനു
അത ഉഹ് ഉമ്
കുട്ടികൾക്ക് വന്നാലന്താ കൊടുക്കാ
ഇന്ന് ഏത്തക്ക എല്ലാം കൊടുക്കാ പറഞ്ഞിരിക്കുന്നു ഏത്തക്ക ഇരിപ്പണ്ടിരരുന്നു അപ്പൊ അത് പൊരി പിക്കാന എന്നൊക്കെ പറഞ്ഞ മഴ ഈ കാറ്റും മഴയും കാരണം എനിക്ക് ഭയങ്കര മടി അത് കാരണം വാട്ടും അതിലും ഇഷ്ടം മറ്റേ ഏത്തക്ക അപ്പവും ഉണ്ടാക്കി കൊടുക്കുന്നേ അപ്പൊ ഇന്നും അത് കൊടുക്കാത്ത കാരണം ഞാൻ ഈ ഏത്തക്കപ്പം മാറ്റിയിട്ട് വെറുതെ പച്ചക്കക്ക് കൊടുക്കും അല്ലെങ്കിൽ പുഴുങ്ങി കൊടുക്കും എണ്ണയർ
പുഴുങ്ങിയത് ഇഷ് തല രാവിലെ ഇന്ന് രാവിലത്തെ ഭക്ഷണം കൊടുക്കും അല്ല അത് ഏഹ് പഴം വാട്ടീ നെൽ വാട്ടീട്ട് കൊടുത്തു അ അവർക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ്
ആഹ് മോന് ഇഷ്ടവാ മോക്ക് അത്ര ഇഷ്ടല്ല മോക്ക്ണെങ്കില് വേറൊ ആ ഇത് ഇത് അങ്ങനെ രണ്ടു പേർക്കും രണ്ടാ നമ്മൾ രാവിലെ എണീറ്റ് കൊടുത്തു വിടാൻ ഉണ്ടാക്കുന്നതും അങ്ങനെ ഒരാൾക്ക് ഉച്ചക്കത്തേക്ക് ചോറ് ഒരാൾക്ക് മറ്റേ പലഹാരം രാവിലത്തെ അപ്പൊ രണ്ടും നമ്മൾ ഈ രാവിലെ എട്ട് മണിക്ക് മുമ്പ് ചോറും കറിയും എല്ലാം റെഡിയാ ക്കണം
മറ്റേ ഇതും വെക്കണം രാവിലെ തന്നെണ്ട് അതെല്ലാം ചെയ്യണം
നാ ഞാനൊന്നെങ്കിൽ രാവിലത്തെ കഴിക്കാൻ നമ്മൾ ഇവിടെ ഉന്താക്കുന്ന ദോശ അത് രാവിലെ അവിടെ കഴിക്കാനാക്കും ഉച്ചക്ക് ചോറാക്കും ഒന്നങ്കിൽ ബീറ്റ്റൂട്ട് ചോറാക്കും അല്ലെങ്കിൽ ഉള്ളിന്ന് പുരുളക്കെങ്ങ് ചോറ് അല്ലങ്കി മുട്ടച്ചോറ് അങ്ങനെ ആക്കും അപ്പൊ കറി വേണ്ടല്ലോ
ആഹ് ആഹ് ബീടറൂട്ട് ചോറ് അതെങ്ങനെയാ ചെയ്യുന്ന ഞാൻ
അങ്ങനെയല്ല നമ്മ ബീടറൂട്ട് തോരന്ന ഉണ്ടാക്കൂല്ലേ ബീടറൂട്ട് തേങ്ങൊന്നും ഇടുല എന്നിട്ട് അയലിന്ന് കൊറച്ച് എടുത്തിട്ട് ചോറ് മിക്സ് ആക്കിട്ട് ഇതായ അത് ഒരു ജാതി ആ ബീട്രൂട്ടിന്റെ കളർ വരുമ്പോൾ കറീന്റെ ആവശ്യേ ഇല്ല അത് കാണുമ്പോ തോന്നും ഇവർ എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ ഇങ്ങനെ ഒരു ദിവസം ആക്കിയത പക്ഷെ തിന്നുമ്പോൾ നല്ല രസമുണ്ട്
ആന്നല്ലേ
ആഹ ബീട്ടിട്ട് ചതച്ചിട്ടല്ലോ ഒരാൾ മുറിച്ചിട്ട ആക്ക നീ എങ്ങനെ ആക്ക
ഞാൻ മറ്റേ ഇതിന്റെ അകത്ത് വെച്ച് നമ്മുടെ ചോപ്പറുണ്ടല്ലോ ഇങ്ങനെ വലി
ആഹ് ഞാ ഞാൻ അതല്ല ഞാൻ മറ്റേ ചെതക്കൂല നമ്മ പണ്ടത്തെ ചെതക്കുന്നങ്ങന്നെ നീർങ്ങനെ
ആഹ ആഹ ആഹ
ചോപ്പർല്
ചോപ്പർല് കുഞ്ഞ് കുഞ്ഞായിട്ട് വെരും ഇങ്ങനെ നമ്മള് അടിക്ക ഇങ്ങനെ നമ്മള് ഞെക്കെ വലിക്കെ ഒക്കെ ചെയ്യുന്ന ഈ
ആഹ് അഹ് അത് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ എന്താ ഇത് ഇവിടുത്തെ പൊട്ടിപ്പോയി പക്ഷെ ന്ന് കട്ടക്കട്ടായിട്ട വെരാ മറ്റേ പീല് ചെയ്യുന്ന പോലെ തന്നെ വെരോ?
അല്ല പീലല്ല ഇത് കുഞ്ഞ് കുഞ്ഞാക്കി നമുക്ക് ‌ക്കി എടുക്കാൻ പറ്റും പക്ഷെ പീല് യുമ്പോ ഇങ്ങനെ നീളത്തില് കിട്ടത്തില്ലേ ഇത് അങ്ങനെ കിട്ടൂല
ആഹ് പക്ഷെ ഞാൻ നീളത്തിലാക്ക അനക്ക് മറ്റേതെന്തോ ഒരു വേവാത്ത പോലെ അത് തിന്നാൻ ഇഷ്ടല്ല ഇങ്ങനെ പീലെയ്തെ പോലെ ആക്കി ഒന്ന് വെളിച്ചെണ്ണ, കടുകും പൊട്ടിച്ച് കറിവേപ്പിലിം, മഞ്ഞപ്പൊടിയും ഇത് ഇട്ട് പിന്നെ തേങ്ങ ഇടൂല അയ്ന് ശേഷം ഞാൻ കോർച്ച് മാറ്റി വെക്കും ആഹ് പാത്രത്തി ഇവരെ ഇപ്പേ ഓ ഉപ്പാക്ക് കൊടുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം ചോറ് അയ്ല് മിക്സാക്കി പെരക്കും അപ്പൊ പിന്നെ അഹ് നല്ലൊരു കളറു ആയി വിളിക്കാൻ മാത്രം എരിവും ഒന്നും അങ്ങനെന്നും ഇടൂല മോളകൊന്നും ഇടേണ്ട ആവശ്യല്ല
ആഹ് അഹ്
ഇച്ചിരി മഞ്ഞൾപ്പൊടിയും, ഇച്ചിരി മോളക് പൊടി ഇടും അന്ന അങ്ങനെ ഇടൂ
ആഹ് അപ്പ അതിന്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട
കറികളോന്നും വേണ്ട അങ്ങനെന്നെ തിന്ന കറിയുടെ ആവശ്യല്ല അത് മിക്സ് ആയോണ്ട് അത് നല്ലോണം ആഹ് ആഹ് ബീറ്റ്റൂട്ടിന്റെ കളറെന്നെ ആയി നല്ല രസൊണ് ഞാനെന്നെ ഏഹ് ഞാൻ കഴിച്ചു ഞാൻ വെറുതേക്ക് നല്ല രസൊണ്ടല്ലോ മറ്റെച്ചാൽ സൈഡിലാവുമ്പം അങ്ങനെ അവൂലെ ഇത് മിക്സ് ആക്കിയത് കൊണ്ട് ഇച്ചിരി മതി പക്ഷെ നല്ല മക്കക്ക് ഉമ്മ അങ്ങനെ ആക്കിത്തരണം എന്നാ പറയാ
ആഹ്
അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും അങ്ങനെ ആക്കും മറ്റെ ചെറ്ങ്ങനെ മു ച്ച് ഉപ്പും മോളകുട്ട് കോർച്ച് നെയ്യിൽ പൊരിക്കും കോർച്ച് മസാല ചിക്കൻ മസാലെലടും എന്നിട്ട് അതേ പോലെ മിക്സാക്കും അയ്ന്റെ മസാലയുടെ ഇതെല്ലാം ആവുമ്പോ ച്ചോ കളറ് മാറും അപ്പം അങ്ങനെയും ഇവർക്ക് ഇഷ്ടാ
ഞാൻ അത് മോന് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മോള് പോയതിന് ശേഷം അങ്ങനെ കൊടുത്തിട്ടില്ല ഇ കിഴങ്ങിട്ട് അപ്പം തക്കാളി ചോറ് പോലെയെക്കെ ആക്കി
തക്കാളി ചോറ് ഞാൻ ആക്കല്ണ്ട് അത് നെയ്ച്ചോറ്റിന്റെ ഏഹ് നെയ്‌ച്ചറ്റിന്റെ അരിയിലാണ് അതാക്കല് ഇത് സാധാ ചോറിലല്ലേ ആക്ന്നേ
ആണോ അല്ല ഞാൻ മിക്കവാറും ഇതെല്ലാം ചെയ്യ്ന്നത് നമ്മടെ ഈ ബിരിയാണി അരി അതിലൊക്കെയാ ജീരകശാല
ഇത് ഞാൻ സാദാ ചോറിലാ ഇണ്ടക്ക
ആണല്ലേ അപ്പ അങ്ങനെ ചെയ്യല്ലേ
ഞാൻ ബിരിയാണിയുടെ അരിയിൽ ഒന്നും ആക്ക ഇത് ഞാൻ എന്താക്കി രാത്രി ഒറങ്ങുമ്പോ കൊർച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് ഏഹ് കോർച്ച് അരി ഇണ്ടായി പിന്നെ അരി ഇണ്ടാ ഞാൻ ഇത് ഈ റൈസാ മറ്റേ നമ്മള് ഫ്രൈഡ് റൈസ് ആക്ന്ന പോലത്തെ വെല്യതും അല്ല ചെറുതല്ലാത്ത ഇങ്ങനെ ഈ കിട്ടേതം വാങ്ങിയതാ അപ്പ ഞാനത് കൊർ കോർച്ച്ന് വെള്ളത്തിലിട്ട് വെച്ച് സോയാബീൻ ഇണ്ടായി രാ കൊർച്ച് സോയാബീൻ ഇട്ടച്ച് ഒരു ഉരുള കിഴങ്ങ് ചെറിങ്ങനെ മുർച്ചിട്ട് തക്കാളി, ഒരു ഉള്ളി എല്ലാം ചെർങ്ങനെ മുർച്ചിട്ട് എന്നിട്ട് എന്നാക്കി ഒന്ന് വയറ്റി അയ്ലെക്ക് സോയാബീൻ, ഗ്രീൻ പീസും ഇട്ട് വെള്ളം അയ്ന്റെ ഡബിള് ഒഴിച്ച് ഈ അരിയും ഇട്ട് ചിക്കൻ മസാലയും, മഞ്ഞപ്പൊടിയും, കോർച്ച് ഗരം മസാല, ഇട്ട് കറിവേപ്പില മല്ലി ചെപ്പൂ കൊറച്ച് നാരങ്ങ നീര് ഇട്ടിട്ട് രണ്ട അടി അടിച്ച് അത് അതോ ഒരു പുലാഹു പോലെ ആയി. പക്ഷെ രസം ഉണ്ട് തിന്നാൻ
ഞാനിപ്പ വിചാരിച്ചു, ഇതൊക്കെ ആകുമ്പം നമുക്ക് പെ ട്ടെന്ന് പറ്റുല്ല, മറ്റേത് ചോറിന്റെ ഒക്കെ ആവുമ്പഴത്തിനും നമ്മൾ ഒത്തിരി കറിയും വെക്കാണ്ട് ഇവർക്ക് ഈ മോ ഏ ഇപ്പം മൊ ട്ട കൊണ്ടു പോകാം. അതിന് മുമ്പ് നമുക്ക് ചോ വെജിറ്റേബിൾ മാത്രേ പറ്റൂ.
ആഹ് പച്ചക്കറി മാത്രെ പ
ആഹ് പറ്റൂ, അപ്പൊ നമുക്ക് മീൻ വറത്ത് അങ്ങനെന്നും കൊടുത്ത് വിടാൻ പറ്റത്തില്ലല്ലോ
മീന് കൊടുക്കലില്ല മീൻ കൊടുക്കലില്ല. എടി എന്നാല് വിളിക്കാട്ടോ
ആഹ് ആഹ് ശരി എന്നാ ശരി